ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
നല്ല വിശേഷം
ഏ ഭക്ഷണൊക്കെ കഴിച്ച് റെസ്റ്റിന്റെ ടൈം ആവൂലേ ആ
കഴിച്ചീല്ല കഴിക്കണം
ഹലോ കേൾക്കാൻ പറ്റണില്ല?
ആ ചെറിന്റെ സൗണ്ട് കൊറച്ച് കൊറവുള്ള പോലെ തോന്ന്ണ്ട്
ഏഹ് ന്റെ ഫോണിന്റെ സൗണ്ട്ങ്ങാനും കൊറച്ച് ച്ച്ക്കണോന്ന്ന്നോണ് സൈഡ് ബട്ടനൊന്ന് ചെക്കെയ്തോക്കാണീ ആഹ് ആഹ് ചെലപ്പം നമ്മളീ സൗണ്ട് എന്താണ് ആഹ് കൊറക്കുമ്പോ കാണാ സൈഡ് ബട്ടന്. ഏഹ് സൈഡ് ബട്ടൺ നീങ്ങീയിട്ടുണ്ടെങ്കിൽ നമ്മളെ സൗണ്ട് കൊറയിന്നാ.
ഉം ഉം പിന്നെ എന്തൊക്കെയാണ് വിശേഷം?
എന്തൊക്കെ വിശേഷം നല്ല വിശേഷം എന്താങ്ങളെ പാടൊക്കെ സുഖമായിട്ട് പോണോ?
ഉം സുഖായിട്ട് പോണ് അൽഹംദുലില്ലാഹ്. ചൊമക്കുണ്ടോ?
ആഹ് ചൊമ ചെറുതായിട്ടിണ്ട് ജലദോഷം പനിയൊക്കെ ഉണ്ടായിനി. രണ്ടൂസം മുന്നേ പിന്നെ ഉം ചൊമേണ് മാറി കി ട്ടാൻ പണി.
ആ ഹ് എനിക്കും അങ്ങനെ തന്നെ പനി അതൊക്കെ സുഖമായി ഇപ്പോൾ ചുമ ഉണ്ട് ഒരു അലർജി പോലെ ഇങ്ങനെയുണ്ട്.
പനി ഇതൊക്കെ വന്നാലും ചുമയങ്ങട്ട് മാറൂല.
ഉം അവിടെ മാറിട്ടാണൊന്നു പുറത്തക്കെ ഒന്ന് ഇറങ്ങാൻ ഇപ്പോ കൊറച്ച് ദിവസായി ഇതിന്റെ ഉള്ളിൽ തന്നെ.
അവിടുണ്ട് ആഹ് ആഹ് ഞാന് ഡ്രസ്സ് തിരുമ്പണ ജോലിയിലായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിക്കണ് മയ വരുന്നുണ്ടന്ന് പറയാ ഉണക്കല് കഴിഞ്ഞിക്കണ് ഉണക്കല് കഴിഞ്ഞാണ് അപ്പ ഉമ്മ വിളിച്ചു പറയണ് മ നല്ല മഴ വര്ണ് ഇണ്ട്
അലെക്കി ഇട്ട്ണ് ഒക്കെ നെര്ക്കെട്ടെച്ച്ക്കാ കാര്ണം മഴ വെര്ന്നാൽ ഇപ്പം ഇഞ്
നല്ല മഴ വെര്ന്ന് ഇണ്ട്
എന്താ ഫുഡ്ഡ്ന് സ്പെഷെൽ ഒക്കെ?
സ്പെഷെൽ ആയിട്ട് ഒന്നും ഇല്ല ന്താണ് സ്പെഷെൽ അങ്ങൾ വെള്ളിയാഴ്ച മക്കക്ക് ലീവ് രണ്ട് ദിവസങ്ങളിലൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുള്ളൂ
ഉം
പുതുവേവെള്ളാഴ്ച എല്ലാവർക്കും ലീവ്ല് മഹ ആ ടൈമിലാണ് സ്പെഷ്യൽ അല്ലാത്ത ദിവസം നമ്മളെ ഉപ്പേരി മീനും കറിയൊക്കെ ആയിട്ട തന്നെ മീനണ്ടങ്കിൽ മീന അല്ലെങ്കിൽ പിനെ അങ്ങനെ എന്തങ്കിലൊക്കൊണ്ക്കാരം
ഉ ഹസ്ബൻഡ ഉള്ള ഇസം ഉ ഞാൻ ഹസ്ബൻഡ് ലീവ് ഉള്ള ഇസാം അപ്പ എന്തയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും
ഏ
അപ്പ പിന്ന അമ മക്കൾ മക്കള അങ്ങനെ ഒന്നും ഉണ്ടാക്ക കുല കൊല്ല പിന്നെ ശനി ഞാറ ലീവന്നല്ലേ അ ച വെള്ളിയാഴ്ച ആക്കാര ഹസ്ബൻഡ് ലീവ് അല്ലെങ്ക ഞായറാഴ്ചയക്കാരും അങ്ങനെ എപ്പഴാ പോല ഉണ്ടകുമ്പോ അങ്ങനെ ഉണ്ടാക്കും അപ്പൊ എന്ത വാങ്ങിയൊണ്ടിരല്ലേ ഉണ്ടാക്കല്ലേ ഇറിഞ്ഞിട്ട്
ആഹ
ഉം നതൽല്ല
പിന്നെ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോ കഴ കാനും ആൾക്കാാര് വണം നമ്മൾ ഒറ്റക്ക ആകുമ്പോ നമ്മുക്ക് പിന്നെ ഉണ്ടാക്കാനും കഴിക്കാനും തോന്നൂല
തന്നെ ഒറ്റക്ക ആവുമ്പോ ആരും പെണ്ണുങ്ങൾ അങ്ങനന്നെല്ലേ അപ്പം അവനവന് രസമൊന്നും ഉണ്ടാക്കിന്ന അങ്ങനൊന്നുമില്ല ആരെയൊക്കെ വേണം ഉണ്ടാക്കണ കഴിക്കാാന്ൻ
പലന്നൊക്കെ വെച്ചിങ്ങണ്ടേ എന്തെങ്കിലും ചെയരി
ഞാൻ രാവിലെ ഉണ്ടാക്കണ തന്നെ അധികം ഉച്ചക്ക ക കഴിക്കല് മക്കളും ഒന്നുംല്ലെങ്കിൽ
മക്കൾക്ക് ഭക്ഷണംമൊക്കെ കൊണ്ടുോണ
ആ മോനക്ക് കൊണ്ടുപോണം മോന് ഇപ്പോൾ മുമ്പതിലാണ് അപ്പോൾ ഓന് സ്കൂളിൽ ചോറൊന്നുമില്ല അപ്പം അ കൊണ്ടി് മടിയ കൊണ്ട് പോവാന് ഫ്രണ്ട്സുകളൊന്നും കൊണ്ടരില്ല ഞാൻ ഞാൻ മാത്രമേ കൊണ്ട വലിയ കളിയാക്കും എന്നൊക്കെ പറയും
ആൺകുട്ടികളെ നക്ക് പൊതുവെ ഭക്ഷണം കൊണ്ടാൻ മടിയാവും പെൺകുട്ടികളെ മായിക്കാവൂല
മടിയ അത്വാറ്റെ കൊണ്ടു പോവാണെങ്കിൽ എല്ലാർക്കും ഉള്ള കൂട്ടാനൊ ഒക്ക ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെയൊക്കെ പിന്നെ അരച്ച വിടണം അതൊക്കെയാണ് രാവിലെ എഴതിയാലും ചോറതുകൊണ്ടാവും ഉ അവന് കൊണ്ടുപോണം പറരണ ദിവസം ചോറാവും ല്ല അത്യാവസംന്നും ആകില്ല അവ മ കതെയാണ് അപ്പം എന്നും ഉണ്ടാക്കില്ല അപ്പോൾ ഇന്നിപ്പോൾ ചോറായിന്ന് പറഞ്ഞടുക്ക ഇപ്പോൾ ഞാനിങ്ങനെ കടലെ വെള്ളത്തിട്ടീവക്ക് വരുമ്പോത്തന്നന് ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കി കൊടുക്ക ചായൊക്കെ വെച്ചിട്ട്
ആഹ വന്നിട്ട് ഭക്ഷണം ചോറ് കഴിക്കോ
ഏഹ ചോറ് കഴിക്കാൻ ഓൽക്ക് മടിയാണ്
ആഹ എന്റെ മക്കള അതന്നെ ചായയും കടിയും ചോറൊക്കെ ഭയങ്കര മടും പറമ്പേ സ്കൂളിലിന്നു കുറച്ചേ കഴിക്കൊുള്ളൂ ന്നാലും വീട്ടിൽ വന്ന കഴിക്കൂല
അതാണ് ചെല ദിവസം ചോറും കൊണ്ടോവാത്ത ദിവസം എപ്പോഴൊക്ക ഞാൻ വിചാരിക്കും പൈക്ക് ഉണ്ടാവുമല്ലോ വെച്ച് കൊടുത്താല് അതൊന്നും തിന്നൂല്ല അ എന്തെങ്കിലും കടി ഉണ്ടെങ്കി കടിണ്ടോ ചോയ്ച്ചും ഇല്ലപറഞ്ഞാല്
ആഹ് ആഹ് ങ്ങനെ വിടുത്ത അവസ്തക്ക അങ്ങത്തെ ശരിക്ക് ഭക്ഷണം കഴിക്കൂല അതിന്റെ ബുദ്ധിമുട്ട് നല്ലോണ്ണം ഉണ്ടമ്മ ശരീരത്തില്ൽ കാൽസ്യ കുറവും
ആഹ അതന്നെ ആഹ മീനൊക്കെ കഴിക്ക കണ അല്ലങ്കിൽ പിന്നെ
ആഹ മീൻ നമ്മ കാൽസ്യക്കുറവിന്റെ ബുദ്ധിമുട്ടും ഇപ്പ നല്ല പോഷകാഹാരൊക്കെ കഴിക്കണ്ട എന്നാല നമ്മള് അല്ല ശരീരത്തിലൽ ഓരോരോ അസുഖങ്ങൾ കാണിച്ചു തുടങ്ങുന്നു
ഞൻ കടലൊക്കല്ലേ കടല അങ്ങെൻത്തെ ഐറ്റംസാളൊക്കെ വാങ്ങിയിട്ട് വൈകുന്നേര്ത്തേക്ക് അങ്ങനെയൊക്കെ ഒര് ഡിഷ് ഇണ്ടാക്കാ എന്തെങ്കിലും അയിനെ കൊണ്ട് എന്തെങ്കിലും ഡിഷ് ഇണ്ടാക്കിട്ട് അത് കൊട്ക്കും ചായക്കൊക്കെ ഇന്നാ പൊർത്ത്ന്ന് ഇങ്ങെനെ കടി വാങ്ങണ്ടെല്ലോ ബേക്കെറി ഐറ്റംസ് ഒന്നും
ആഹ് ബേക്കെറി ഈ പൊരിക്കടിയൊക്കെ വാങ്ങ്ണെത് ഒക്കെ റ്റെക്കും നല്ല എഹ് നല്ലെത് അല്ലല്ലോ ഇപ്പം ഒര്പാട് വ്യത്യാസൊക്കെ യൂസ് ചെയ്തെ എണ്ണെണെയ് ത് യാൻ ആദ്യെ ഉപെ
ആഹ് അത് അന്ന്ട്ട് കയ്യണൊയും അങ്ങനെ വാങ്ങിക്കാ വാങ്ങിക്കുലാ ട്ട് ഇവെട്ന്നെന്നെ എന്തെങ്കിലും നുള്ളി ഒപ്പിച്ച് ഇങ്ങെനെ ഉണ്ടാക്കി കൊടുക്കും ഇതേപോലെ പൊരി വേണെന്ന് പറഞ്ഞാൽ പിന്നെ- കുറച്ച് ദിവസം പോരി തന്നെവെക്കാരം ഇവര് പൊക്ക പക്കാവടെന്റെ ആൾക്കാര പ- പക്കാവടേന്റെ മാവ് ഒരു നാല് ദിസലൊക്കെ കൂട്ടും അതായത് കൊറേചെ കൊറേചെ ഉണ്ടാക്കിട്ട് ത്തി അങ്ങനെ ഒക്കും ഉം ആ പിന്നെ പുറത്തുന്ന് വാങ്ങണ അത്ര കേടില്ലല്ലോ അരിക്കും കേട് തന്നെ എണ്ണക്കടിയോക്കെ എന്നാലും -
എണ്ണക്കടി കൊടുത്തിനീ ഇനി കടേന്ന് വാങ്ങുമ്പോൾ ഇങ്ങ വരും ഒരുപാട് യൂസ് ചെയ്ത എണ്ണവും വീട്ടിലാകുമ്പോ അതിന അതിനക്കെ ഒരു-
പിന്നെ തറവാട്ടിൽ ഇവിടെ ബാപ്പ ഉമ്മായൊക്കെ ഉണ്ടാക്കും കൃഷിയൊക്കെണ്ട് അപ്പൊ അങ്ങനെ പഴമൊക്കെ- തരുമ്പോ അപ്പഴും അങ്ങനെ തന്നെ പയമ്പരിക്കൊക്കെ മാവ് ഉണ്ടാക്കിയിട്ട്
പച്ചക്കറെക്കെ കൃഷി ചെയ്യ്ണ ആൾക്കാര ഉപ്പ അഷിവെയിൽ പച്ചക്കറിയൊ ഹെലോ ഹെലോ
എന്നും ഇന്നും വാങ്ങാനും കയ്യ്ണ
പച്ചക്കറൊക്കെ കൃഷി ചെയ്യണാണോ ഉപ്പ
ആഹ് പത്, പച്ചക്കറിആയിട്ടോന്നുല്ല പൂള, ചേമ്പ്, കാവുത്ത് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ
ആഹ ആഹ ചേന, ചേമ്പ് അങ്ങനെ ആവുലെ
ആദ്യൊക്കെ നെല്ലൊക്കെ ഉണ്ടായി ഞാനൊക്കെ പോകെനീ നെല്ലിന്റെ കൊയ്ത്തിനൊക്കെ പോവും നല്ല വയലില്
അങ്ങനെയൊക്കെ അ അറിയുന്നുണ്ട് ചെയ്യാനെ
അന്ന്
ഇവിടെ വന്നിട്ട് പഠിച്ചതാവു ല്ലേ ഹസ്ബന്റിന്റെ വീട്ടില് വന്നേന് ശേഷം
ആഹ അപ്പം രസാ പാടത്തൊക്കെ പോയിട്ട് ആവിടെ വലിയ പാറകല്ലൊക്കെ കണ്ട വൈമലത്തീ ഈ വൈക്കോലിൻ്റെ ഒരു ഓരോരോ ഉണ്ടായിരിക്കും
ആഹ എന്നിട്ട് തല്ല് ആഹ ഞാനും കണ്ടിട്ടുണ്ട് ചെയ്തിട്ടില്ല ഇപ്പത്തെ മക്കൾക്ക് അങ്ങനെൊന്നും കാണാനില്ല ഇപ്പൊ ആ സംഭവംഒന്നും കാണാനന്നേ ഇല്ല
ആഹ അവിടെ വന്ന് പുഴുങ്ങും ന്നട്ട് അതിൽ കുത്തിട്ട് അവ്ലൊക്കെ ഉണ്ടാക്കി ഞാനൊക്കെ കുത്തി അവലാക്കിന്ന് ഇവടന്ന് ഒര്ലില്ട്ട് കൂത്തി കൂത്തി കൂത്തി ഒന്ന് പുഴുങ്ങിയെടുക്കും അല്ല വറുത്തെടു പുഴുങ്ങു ആദ്യ പുഴുങ്ങ മൺകുടത്തിൽ ഇട്ടിട്ട് വറക്കും അപ്പൊ ഇട്ടേട്ട പൊട്ടുവല്ലോ ആ പൊട്ടണ സമയത്ത് ചൂടല ഒരലിലേക്ക് ഇട്ടിട്ട് ഇടിക്കും അപ്പൊ അവല ഇങ്ങനെ വരും അത് ഭയങ്കര ടേസ്റ്റ് വ
ആഹ ഞമ്മളീ പ പന്ന് വാങ്ങണക്കാത്തെ പ
ആ നല്ല ടേസ്റ്റ അത് ചെറി എടുക്കുമ്പോ അതി നെല്ലിന്റെ ഇതൊക്കെ പോകവും ആ ഒരു രള്ള ഭാഗം തോല് ഉ അങ്ങനെ ക്കെ പിന്നെ അതേപോലെ തന്നെ ആധ്യക ആ താറവാട്ടില എന്ന് അതൊക്കെ നമ്മള് ഇൻട്രസ്റ്റിൽ ചെയ്യും കാരണം നമ്മക്ക് ചെയ്യാൻ അറിയാത്ത സംഭവങ്ങൾ ചെയ്ത് വെക്കാന ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെ ചെയ്ത് നോക്കണണ്ടാ പിന്നെ അതേപോലെ അമ്മ അന്ന് എന്റെ മോനെ എൻ്റെ ഇല്ലേ മോനൊക്കെ ആ കഞ്ഞികു ഞാന് ഞാന് അവിടുന്ന് നെല് പുഴുങ്ങി നെല്ലെടുത്ത് കൊണ്ടോയി ഇടിച്ച് കഞ്ഞി അരി ആക്കിയിട്ട്
ആ മ്മളീ പൊടിയരി കഞ്ഞി അങ്ങനെ ആക്കോയ്ക്കാര പൊടിയരിലെ കുറയരി എന്നൊക്കെ പറയ്ന്ന
ട്ടന്ന്
ആ ദേ വരുണു
അണ്ട് അത് അങ്ങനെ കുത്തിയിട്ട് ആ ക ഞ്ഞി ആനിവനൊക്കെ കൊടുത്തിഞ്ഞ്
ആഹ്
ഉം പുഴുങ്ങലരിന്നൊക്കെ പറയും അയിനൊക്കെ എന്തക്കോക്കെ പേരാണ് അന്നൊക്കെ നമ്മള് കഥയിൽ കേക്കണ പോലെ വ പണ്ടൊക്കെ ഒര് ഒരു അറ നിറയെ നെല്ലിൻ്റെ ചാക്കാര്ന്ന് അതിന്ന് ഇങ്ങനെ കുറച്ചേ എടുത്ത് കൊണ്ടുപോകുക പുഴുങ്ങുക ഇടിക്കുക അങ്ങനെക്കെയാന് ഉം ഇപ്പൊ അതൊക്കെ മാറ്റി
അതൊക്കെ ഒരു ടേസ്റ്റ് വേറെത്തന്ന അ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഇപ്പൊ ഞമ്മള് പുറത്തന്ന് വാങ്ങണ കൊറേ അരിയൊന്നും ശരിക്കും വേവ വേവിച്ചാലും വേവുല്ലാ ആ ടേസ്റ്റ് ഇല്ലല്ലാ ആ കഞ്ഞിക്കൊന്നു
ഇല്ല അതേപോലെ പന വിരക്കുക ഇവിടെ ടീംസ് ഒക്കെ അങ്ങനെയാണ് പന ഒക്കെ കാണാ ഉം ഉം
ശരിയാണ് പന വരികിയതൊക്കെ ഇപ്പോളും ഞാനും പണ്ട് കഴിച്ചതാണ് നല്ല ടേസ് റ്റുള്ള സംഭവ ആണല്ലോ
ക്ക് നമ്മള് ചൂയിഗം കഴിക്കണമാർക്കാണതോ വളവളവളവളം പറഞ്ഞേണ്ട് അങ്ങനെയാണ് എന്നാലും എനക്കിഷ്ട ഉണ്ടാക്കാൻ പന ഇതേപോലെ ഒണക്കി പൊടിച്ച് പൊടിയാക്കി അതിങ്ങനെ നമ്മൾ മു മുത്താരെക്കെ ഉണ്ടാക്കുന്ന പോലെ വെരക്കി അതിക്ക് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് അ ഞാൻ ഉണ്ടാക്കിക്കും ഇവിടെ വായിച്ചിക്ക് ഭയങ്കര ഇഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കാൻ എനിക്ക് ഇണ്ട് കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല എനിക്കതൊക്കെ ഇണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാ ഞാനിങ്ങനെ പണ്ടത്തെ ഫുഡല്ല നമ്മളൊരു എന്തോ ഒരു ഇൻട്രെസ്റ്റ് ആണ് ഇങ്ങനെ ഇണ്ടാക്കി വെക്കൻ ഞാൻ അങ്ങനെ ഇണ്ടാക്കും അവിടെ വാവിച്ചി ഇങ്ങനെ തിന്നും അങ്ങനെന്നെ
അതന്നെ എന്നല്ല ശരിട്ടാ ഞാനി പിന്നെ വിളിക്കാംന്നല്ലെ ഓ
ആഹ് എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ